ഹലോ
കേൾക്കുണോ
ഉണ്ടോ?
ആ കേൾക്കണൊണ്ട്.
ഉം പിന്നെ എന്ത വിശേഷം പണി ഏ പ്രത്യേകിച്ചൊന്നുമില്ല. ല്ല ആ ഹസ്ബൻഡിങ്ങനെ വിളിച്ചോണ്ടിരി ണ്ട് ഞാൻ കട്ടാക്കി.
ആ ഓക്കെ
പിന്നെ
ഉം പിന്നെ, ങ്ങള് വർക്ക് ചെയ്യണ്ടോ?
ഞാന് ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ ക്ലാസ് എടുക്കണ്ട് എന്റെ എ എന്താ എളച്ചി പോകുമ്പോൾ പോ തിരിപെ ആ എന്തിന് ബേക്ക ടൈലറിങ് ചെയ്യാൻ വേണ്ടിട്ട്, അവക്ക് ഓരോ ഓൾറെഡി അറിയും. ഫാഷൻ ഡിസൈനിങ്ങ് കൂടി ചെയ്യാൻ വേണ്ടിട്ട് പഠിക്കാൻ വേണ്ടിട്ട് പോയതാ. ഓള് മൂന്നു മാസത്തെ കോഴ്സ് എടുത്തിക്ക.
ആ അല്ല ഓ ഓൺലൈൻ ആയിട്ടാണോ അതോ ഓഫ്‌ലൈൻ ആയിട്ടാണോ?
ലൈനായിട്ട.
ഓഫ്‌ലൈൻ ആയിട്ട് അല്ലെ ഓൺലൈൻ ആയിട്ട് ഇപ്പ തയ്യലുണ്ടല്ലോ അതെ
ആ ഉണ്ട്ണ്ട് ഞങ്ങളതിൽ ഞങ്ങളതിലന്നെ കൊടുക്കണ്ട്. ഞങ്ങ സ്‌ളീം വീമിലന്നെ കൊടുക്കണ്ട ഉം ആ കൈ ആ പഠിക്കാൻ കഴിയും നല്ല ഫീഡ്ബാക്ക് ആണ് വരുന്നത് നമ്മള് ഓൺലൈനിലാണെന്ന് കരുതിട്ട് പഠി ക്ക ബുദ്ധിമുട്ടാണ് കരുതും, ആളുകള് നെറേണ്ട്. അങ്ങനെ നല്ല നൽ എല്ലാതും ഡയലറിയും വൺ ടു ത്രീ ഫോർ ആ റൺ. ഏ, വണ്ണില് പലേ ഐ ഐറ്റംസ് ടൂവില് പല ഐറ്റംസ് അങ്ങനെയാണ് വരുന്നത് ഓ ഓരോന്നില് ഫ്രോക്ക് പിന്നെ യൂണിഫോം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ. വണ് ടു ഒക്കെ ആയിക്കാണ്ട് അപ്പ നമ്മക്ക് ഏതാ നമ്മക്ക് ക്ക് പഠിക്കാന് താല്പര്യന്ന് വെച്ചാ അതെടുക്കാം വണ്ണാണെങ്കി വണ്ണെടുക്കാം ടൂ ആണെങ്കി, അങ്ങനൊക്കെ. അപ്പൊ ന്റെ എളേച്ചിക്ക് ആ ആ ഓൾറെഡി ടൈലറിങ്ങ് അറിയാം. അവള് എന്നാലും അറിയാത്, ആ ആ അറിയാത്ത പഠിക്കാൻ വേണ്ടി പോവും ആ എനിക്ക് തീരി അറിയിലെ ഞാന ഇനി അവളത് കഴിഞ്ഞിട്ട് വാണം ഇൻക്ക് പോവാന്. ഉം എല്ലാരും കൂടി വീട്ടിൽന്ന് പോവന്ന്റിമ്പോ ഒരു ബുദ്ധിമുട്ടല്ലേ? പിന്നെ പണിയൊന്നും കഴിയാത്ത ടൈമേക്കാരം. അപ്പൊ ന്നെ അവൾക്ക് മൂന്ന് മക്കളുണ്ട്. ട്വിൻസ്ണ് രണ്ടാമത്തെ അപ്പൊ പിന്നെ. ഇ ഉമാറ്റൊക്ക അല്ലേ ഒരു ബുദ്ധിമുട്ടാാവും. രണ്ടു പേരും കൂടിൊക്കെ പോയും അപ്പം പിന്നെ ഉ. അപ്പൊ ഞാന് ഇനി അവടെ കഴിഞ്ഞിട്ട് ഉം. അവളത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോവാന് നല്ല താല്പര്യംണ്ട്. നല്ല ടൈലറിഗ് ഒക്കെ പഠിച്ചാ നമുക്ക് മക്കൾതൊന്ന് ഇതായാലൊക്കെ നമുക്ക്. പഠിക്കണങ്കില്ലേ.
ആ ആ എങ്ങനെ ഫീ എങ്ങനെ ഫീന്റെ കാര്യങ്ങളൊക്കെ അറിയോ.
അതെ അവിടെ എത്ര മൂവായിരോ ഇനെന്തോണ്. ഓഫ് ലൈൻ ആയിട്ട് ഞങ്ങള ഇതില് ഓൺലൈൻ ആയിട്ട് അഞ്ഞൂറ് രൂപയള്ളു ഫീ. പഠിക്കാൻ. ഉം. എനിക്ക് പിന്നെ എന്താ നമ്മള്് ചവിട്ടല അടുക്കം അറീല്ല തീരെ അറിയില്ല. ഒതുവരെ ടൈലറിങ്ങ് ചെയ്ത് നോക്കിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ അറിയണെങ്കിൽ നമുക്ക് കൊറച്ചൊക്കെ അറിയണെങ്കി നമ്മക്ക് ഓൺലൈനിലും പഠിക്കാ. ഇ അറിയാത്തൊണ്ട് ഇഞ്ഞിഓഫ്ലൈനി പോയിട്ടന്നെ വാണം. നീ ഓളത്കഴിഞ്ഞിട്ട് വേണം. ആ ഇവിടെണ്ടേ ഇപ്പൊ പുതിയത് അവൾക്ക് വാങ്ങിച്ചു.
ഓ ഏതാ മോട്രാ അതോ പിന്നെ ഇപ്പ ഇപ്പത്തെപുതിയ ഐറ്റാണോ അതോ സാധാ ആ
പുതിയ പതിനൊന്നായിരം ഉറുപ്പാക്കെ അയ്ക്ണ് ഇപ്പോള് കുറേ ത് തയ്ച് കൊടുക്ണ്ട് ഇപ്പോ യൂണിഫോമിന്റെ സീ സ
ആഹ സീസൺ ആയില്ലേ അതെന്നെ ഞ്ഞാപറഞ്ഞത് നല്ല സംഖ്യ
ആഹ അ. ഇവള് പിന്നെ എന്താ ഇവിടെൊക്കെ പോയിക്കാണ്ട് മഞ്ചേരിയിലൊക്കെ പോയി. ഏ പോയിട്ട് കുറച്ച് ദൂര പോയിട്ട് ഇതൊക്കെ വേടിച്ചു മാക്സിന്റെ സീലേക്ക് കൊടന്നിട്ട് വീട്ടില് തയ്ച്ച ആഹ ഇപ്പൊ അതേ ട്ട്. തൊടങ്ങാ ട്ടോ അങ്ങനെ പ പതിനാറ് ശീലൊക്കെ കൊടുനീനു അതിൽ രണ്ടെണ്ണം ഉളോല്ലോ ഇനി ബാക്കി. ഒക്കെ ഉള്ളൂ.
ഓ അത് കൂടി ആയതൊണ്ട്
ആആ ആആ രൂപ ലാഭം വാങ്ങിക്കാണ്ട്. നമുക്കൊരു ലാഭം വേണല്ലോ അത് നമ്മൾ മനക്കെട്ട് നൽക്കുമ്പോ ഏതൊരു ജോലിക്കും അങ്ങനെയി. റ്റ് ഇന്നാലും അവർക്കും ലാഭം തന്നെ കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇരുന്നൂ റ്റിഅറുവർപ്യേക്കൊക്കെ ഒരു മാക്സി കിട്ടണെങ്കി ഒരു ബുദ്ധിമുട്ടെന്നെ
ഉം ആഹ് അങ്ങനെ കിട്ടൊന്നൂല്ല അപ്പൊ മുന്നൂറ്റിമുപ്പ മുന്നൂറ്റി നാപ്പത് നന്നൂറ് അങ്ങനെയൊക്കെയാണ് റൈഞ്ചില് പോവൊള്ളു ക്ഷെ ഇള്ളെ നല്ല സാധനായിരിക്കും അത് ഇപ്പെ ഇരുന്നൂറ്റി അറുവെയി നൊക്കെ കി പക്ഷെ ക്വാൺ ക്വാളിറ്റി ഇണ്ടാവൂല സാനത്തിന്.
ആഹ് ഇവിടെ കൊട്ക്ക്ണ ആ റൈറ്റിനാണ്.
ഔഹ്
അപ്പൊ പിന്നെ. ഇന്നാലും വാങ്ങ്ന്നവർക്ക് ലാഭാണ്. ഓൾക്കും ലാഭാണ്. ആ ഇന്നാ നൂറ്റൻമ്പർപ്പേക്ക് നൂറ്റർവ് ഉർപ്പേക്ക് ശീല വാങ്ങിച്ചിട്ട് നൂറുപ്പിയ ലാസ് എക്സ്ട്രായിക്കാണ്ട് ഇരിക്കാല്ലെ
പിന്നെ അവനാന്റ ഫിറ്റ് ഫിറ്റിനൻസരിച്ച് അടിക്കും ചെയ്യാല്ലോ.
ആ അടിക്കും ചെയ്യാ അതന്നെ, അതന്നെ ഇവിടെ അട്ത്ത വീട്ട്ത്ത ഒര് താത്ത പറണേ ഏഹ് അട്ത്ത വീട്ട്ത്ത താത്ത പറ ഞ്ഞുന്ന് പറയണ്ടേ പക്ഷേ, ഇതെന്താ ലാഭ എന്താ നമ്മള് ഈ സാധാ കടേന്ന് ഒര് മേക്സി ക്സി വാങ്ങിച്ചാ അതന്നെ നമ്മള് ഷെയിപ്പാക്കണെങ്കി അവര് അൻപത് രൂപ കൊടുക്കണം.
ആഹ് ഇന്റെ ഉം ഉം ഇന്റെ ഇമ്മമ്മക്കെ തീരെ ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണേ എന്നിട്ട് അതിന് മാക്സി പിന്നെകൊണ്ടന്നാല് ഇന്റെ അമ്മായി നല്ലോ അടിക്കും. അപ്പ അമ്മായിന്റട്ത്ത് കൊടുക്കും. അപ്പ അമ്മായി പറയ് ഇങ്ങക്കൊക്കെ മ് ശീലെട്ത്ത് അടിക്ക്ണ നല്ല സുഖം. കാരണം ഈ കി കഴുത്ത് അവുട്ന്ന് മുഴുവൻ സ്റ്റിച്ച് അയി അയിച്ചാണ്ടാണ് അയ്ച്ചങ്ങന്ന് വെട്ടി ഷോൾഡറിന്റെ അവ്ട്ന്ന് വെട്ടി റ്റ് വാണം എന്ത്യ്യാ കേറ്റി അടിക്കണം പിന്നെ കാരണ അയ്നാത്ര ഹൈറ്റ് കൊറവാണ്. അപ്പൊ ലാറെ നല്ലേ എന്ത്യ്യാ ശീലെട്ത്ത് അടിച്ച്ണതാണ്. ഇങ്ങക്ക് ഒരു മേക്സി അട്ച്ച്ണ പണി തന്നെ ഒരു റെഡിമെയ്ഡ് മേക്സി എട്ത്താ ഇങ്ങക്ക് അടിക്ക. അയ്മ പണി ഇണ്ട്റിയിം അങ്ങനെ പറയിണാണ്. ചെൽപ്പക്ക മ് ഇന്റെ അമ്മായി ആഹ് ഇമ്മമ്മാക്ക്ങ്ങനെ അട്ച്ച് കൊട്ക്കും. ചെൽപ്പ ഇതെ മാരി തെ ഞങ്ങള് ആരെങ്കിലൊക്കെ മേക്സി ഇട്ത്ത്ത്തൊട്ത്താല് അതങ്ങനെ വെട്ടി ചെറ്താക്കി പെട്ടെന്ന് ആവൂല. നമ്മള് ഇത് ജസ്റ്റ്‌ ഷെയ്പ്പ് ആ അടി അങ്ങനെയക്കല്ലേ ഉണ്ടാവുള്ളൂ ഇത് നലോ കൗത്തലോ ചുരുങ്ങണ്ടി വരും പിന്നെ ഹൈറ്റ് കൊറേണ്ടി വരും അപ്പ ഒന്നും കൊറച്ച് നേരത്തെ പണി ഇണ്ടാവും പുറത്തുള്ള ഒരാക്ക് കൊടുക്ക കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആഹ് പൊറത്തുള്ളൊക്കെ കൊടുത്തിഞ്ഞാൽ നല്ല സംഖ്യ അതിന് ഫീ വരും ഞമ്മളിലിയോണ്ട് തരക്കേടില്ല അങ്ങനെ ഒരിതുണ്ട്
ഇപ്പത്തെ കാലത്തൊക്കെ എന്തേലും സ്വയം കൈതൊഴില് എന്തേലും വേണം
പറയുന്ന ആ ഒരാള് മാത്ര ശ്രദ്ധ എ പോയിട്ടൊന്നും കാര്യല്ല ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഈ തയ്യല് നല്ല സ്കോപ്പ് ഉണ്ട പല പല മോഡലിലും പല ഷേപ്പിലൊക്കെ ആയിട്ട്
ഉം ഉം എനിക്ക് അറിയാം
ഇട്ടാനും ഷേപ്പ് ആക്കാം അങ്ങനത്തെ അടിച്ചൊക്കെ ചെയ്യും പറഞ്ഞുതന്നാ അടിച്ചൊക്കെ ചെയ്യും
അത് നല്ല ഫീഡ്ബാക്കാ വരുന്നത്
ആഹ് ആഹ്
നല്ല ഫീഡ്ബാക്ക് വരുണ്ട് ആ പലേതും ടൈലറിങ് വൺ ടൂ ത്രീ ഒക്കെ പറഞ്ഞിട്ട് ഫ്രോക്കും എന്താ അങ്ങനത്തൊക്കെ ചെയ്യ്ണ്ട്
ഉം അപ്പ എന്റെ അമ്മായി ഇങ്ങനെ പറയും ഇങ്ങട് പോര് വെക്കേഷന്റെ ടൈം അല്ലേ കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ പഠിച്ചാല് ഇവിടെ അടുത്തൊന്നും പഠിച്ചാലൊന്നും ആവൂല്ല നമ്മള് ഫീസ് ഒടിച്ച് അങ്ങനെ മെനക്കെട്ട് പഠിച്ചുമ്പോ അമ്മ അങ്ങാടി ഇരിക്കും അല്ലാതേന് നമ്മുക്ക് വിലണ്ടാവൂല്ലല്ലോ
ഉം ഞാനും അതുപോലെ പത്താം ക്ലാസ് പാസ്സായ ആ വെക്കേഷനിൽ എനിക്ക് പഠിക്കാൻ നല്ല താല്പര്യാണ് ആരെങ്കിലും കമ്പനിക്കൊക്കെ വേണം
ആ എനിക്കും താല്പര്യ എന്തോ പോലെന്നെയന്
ഉം
എന്നിട്ടിമ്മച്ചീനെ പറഞ്ഞ് വെച്ചിരുന്നോ ഉം ആ പറയും
അമ്മായിയുടെ മോളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പൊ അവള് പിന്നെ ഇല്ലാന്ന് പറഞ്ഞു ആരെങ്കിലൊക്കെ കമ്പനിക്കൊണ്ടെ നമ്മുക്ക് ഇങ്ങനെ വെറുതെ പോവാം സംസാരിച്ച സംസാരിക്കാൻ ഇപ്പോ ഇവളുടെ കൂടന്റെ എളേച്ചിയുടെ കൂടന്റെ ഇവിടുത്തെ വാപ്പാടെ മോളുണ്ട് അവള് മോൾക്കൊരു പട്ടുപവാട അടിച്ചിട്ട് തന്നക്കണ് ട്രൈ ചെയ്തണം പിന്നെ അതേമാരി ഒരു ഫ്രോക്ക് ഒരു ഫ്രോക്ക് അടിച്ചിട്ടിക്കണ് അവ ഞാന് ഒരു ഭംഗി
ആ ആ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കി മുതലാവും പിന്നെ ആൺകുട്ടെതും സെറ്റ ഷർട്ടക്കടിച്ച നല്ല പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നല്ല ഫീ ആണ് അടിച്ച് അടിക്കാനൊക്കെ എന്റെ മയിൻ്റില് അടിക്കും അപ്പൊങ്ങനോരോന്നൊ അയ്നെക്കായും സ്കൂൾ യൂണിഫോമൊക്കെ ഞാൻ അമ്മായീടെടുത്ത കൊണ്ട് കൊടുക്കല് വ അനക്കൊന്നു പഠി ച്ചൂടെന്ന് അറി എന്നോട് ചോയ് ഞാൻ ചിറിച്ചെടുക്കും എന്നിട്ടേ വേഗം വരും
ഞാന് അതേമാതിരി മോൾക്ക് റെഡിമെയ്ഡ് എടുത്തു മോൻക്ക് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് പാൻ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഷർട്ടിന് ശീല ഉണ്ടായില്ല ഉ ഇപ്പഴാ ശീല കിട്ടിയത് അപ്പ ഇനിയിപ്പോ അടിച്ചാൻ കൊടുത്തിട്ട് കാര്യല്ല കിട്ടൂലാന്ന് പറഞ്ഞ് സ്കൂൾ തുറക്കുമ്പത്തേന് കിട്ടൂല ഭയങ്കര തിരക്കാണെന്ന് പറങ്ങണ്
ആ ആ കളറിട്ട് കൊയങ്ങും അതാ ഉണ്ടായ സ്കൂൾ തൊറക്കുമ്പേ അത് കിട്ടിയില്ലെങ്കി
ഉം കളർ അതിന് തോന ദിവസം ഒന്നും ഇടാൻ അയക്കൂലല്ലോ
ആ ആ ഇപ്പൊ
കാരണം നമ്മക്ക് പുതിയ യൂണിഫോം ഇറങ്ങിയതല്ലെ അപ്പം ആ ഓൾറെഡി പണ്ടേ മുതലേ ആ യൂണിഫോം തന്നെയാണ് മം അപ്പൊ പിന്നെ കൂടുതലൊന്നും ഇളവ് തരൂല രണ്ട് മൂന്ന് ദിവസൊക്കെ തരും പിന്നെ ഒന്നും യൂണിഫോം ഉണ്ടായിട്ടില്ലെങ്കി ആ അങ്ങനൊക്കെ ഉണ്ടാവുള്ളൂ കാരണം
ഉം ഇവിടെ ഒരാഴ്ചയും രണ്ടാഴ്ചൊക്കെ നിക്കേണ്ട് അല്ലാതെ പെട്ടെന്ന് കിട്ടിക്കോളണം എന്നില്ലല്ലോ
ഉം അങ്ങനെയൊക്കെ ആയിട്ട്
ഓ തയ്യില് പഠിച്ച കാര്യം തന്നെ സംഭവത്തില് എൻ്റെ മുന്നേ എനക്ക് ഇങ്ങനെ വെക്കേഷൻ ൻ്റമ്മായിപത്താം ക്ലാസിലെ വെക്കേഷൻ കഴിഞ്ഞെന്നെ പറഞ്ഞയച്ച് അന്നെനിക്ക് മടിയെന് അപ്പ ഉമ്മച്ചി പറഞ്ഞ് ആരെങ്കിലും ഒന്ന ഒരാള് പോയീട്ടൊന്ന് പഠിച്ചാല് അത്രയും സുഖാണ് ഞമ്മളുടെ നമ്മക്ക് കടിച്ചാലോന്നൊക്കെ പറഞ്ഞാണ്ട് പൈസ കൊടുക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞണ്ട് എന്നെ പറഞ്ഞേയച്ച് അപ്പൊ ഒരു ചുരിദാറൊക്കെ പഠിച്ചു ജസ്റ്റ് ഒന്ന് പേരിന് പഠിച്ചാ ഇപ്പക്കെ മറന്നു പോയിന്ന ട്ടോ ഒക്കെ അടിച്ച് വല്ല പൊന്നിന്റെപ്പം പോരാനും ആരും ഇല്ല ഈ പറഞ്ഞമാതിരി നമുക്ക് ഒ ഒപ്പ ഒരാളും കൂടി ഇൻട്രസ്റ്റ്ന്നാണെങ്കി പോരാ ഒരാളും വേണ്ട ഒറ്റക്കന്നെ പോകലും വരലും നടന്നെല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും എന്റെ റിലേറ്റീവ്സിന്റെ അടുത്തേക്കിനി പോയിങ്ങല്
ഉം എന്റെ അനിയത്തി അനിയത്തി സിസ്റ്ററൊക്കെ അടിച്ചോ ട്ടോ ഒന് പഠി എവിടേക്കും പോയിട്ടൊന്നൂല്ല അവൻ പക്ഷെ ഓൽക്ക് ഇങ്ങനെ ഷെയ്പ്പ് ആക്കാനൊക്കെ ഓൽക്കറിയും എനിക്ക് അയിനും അറിയൂല്ല
എന്താ പിന്നെ എന്നായിക്കോട്ടെട്ടോ.
ആ ഓക്കെന്നാ.
ആ